കേൾക്കുന്നുണ്ടോ?
ആഹ് കേൾക്ക്ണ് ണ്ട്.
ആഹ് എനിക്ക് കേക്കാം. എന്തൊക്കെയുണ്ട് വിശേഷം?
ആയുസ്സ് കൂടുന്നുണ്ട് കൊഴപ്പൊന്നുല്ല. എന്താ അവിടത്തെ വിശേഷങ്ങളൊക്കെ?
ഇവിടെ നല്ല വിശേഷം. പിന്നെ ഇപ്പോ ചെറിയ മഴയൊക്കെ തൊടങ്ങിയിട്ടുണ്ട്. പിന്നെ എടയ്ക്ക് മഴ എടയ്ക്ക് വെയില്. ഇങ്ങനെ മാറി മാറി വന്നോണ്ടിരിക്കും.
ഇവിടെപ്പ നല്ല മഴയ ഉം ഇത്രീം നേരം നല്ല വെ. ലേര്ന്നു. ഇപ്പൊ പെട്ടെന്ന് മഴ നല്ല മഴ നല്ല മഴാണ്.
ഉം ഇവിടെ രാവിലെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ വെയിൽ വരും. ചെലപ്പോ രണ്ടുദിവസം മഴയാണെങ്കില് രണ്ടുദിവസം നല്ല വെയിലായിരിക്കും.. അങ്ങനെ മാറി മാറി വന്നോണ്ടിരിക്കും ഇപ്പം.
ആഹ് ഇവിടെപ്പൊര് നാല് ദിവസായിട്ട്. ഫുള്ളായിട്ട് വെയിലാണ് മഴ ഇണ്ടായിട്ടേയില്ല. ചെറുതായിട്ട് ഒന്ന് ആഹ് ഒന്ന്. ഉം. അത്രേ ഉള്ളൂ മഴക്കാർ മൂടി കെട്ടും പിന്നെ അത് അങ്ങനെണ്ട് പോയി പോയിട്ടുണ്ടാവും.
ഉം ഇവിടെ ഇപ്പോ വൈകുന്നേരം നല്ല ഇടിയൊക്കെ ഇടിയൊക്കെ ഇടിയുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് മഴ പെയ്യാനുള്ള സാധ്യതയാന്ന് തോന്നുന്നു.
ആഹ്.
ഉം അതുപോലെ അപ്പർത്ത് പശു മക്കളൊക്കെ ഉണ്ട് അപ്പ എനിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ മഴയൊക്കെ വരാൻ പോകുമ്പോൾ പശു ആട് അതുപോലത്തുള്ള അവരെയൊക്കെ ഭയങ്കര കരച്ചിലായിരി ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് ഉം അത് മഴ വര് ഇതെൻ്റെ ഒരു സൂചനയാ അത്
ആഹ് ആഹ് ഉം ഉള്ളത്തുപോലെ ചെലോരു പറയും തുമ്പികളൊക്കെ താന്നു പാറുമ്പോ മഴ പെയ്യാനാണ് എന്ന ശരില്ലേനെ ആ സമയം മഴ പെയ്യൽ ഉണ്ട് ആഹ് ഇവിടെ ഇണ്ട് ചെറുതായിട്ട് ഇടിയൊക്കെ
ഉം മഴ പെയ്താ മഴ പെയ്യുന്നെ നല്ലയാണ് കാര്യം ഒരു തണുപ്പ് കി ട്ടും പിന്നെന്ന് വച്ചാ എല്ലാ ദിവസവും മഴയാന്നെങ്കി നമുക്ക്‌ ഭയങ്കര ബുദ്ധിമുട്ട കാര്യം തുണികളോന്നും ഒണങ്ങത്തില്ല അതൊക്കെ ഭയങ്കര ബു ദ്ധിമുട്ടാ
പിന്നെ മാത്രല്ല ഒറ്റക്കാലത്ത് മഴ പെയ്തിട്ടില്ലെങ്കി നമ്മളാകെപ്പെടും വെള്ളത്തിനൊക്കെ നല്ല ക്ഷാമാരിക്കും പിന്നെ
അതെ വേറൊരു പ്രശ്നംന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മഴ വെള്ളൊക്കെ കെട്ടിക്കിടന്ന് ഒരുപാട് പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത കൂടുതലും
ആ എല്ലാ രോഗങ്ങളും ഈ സമയത്താണ് ഇണ്ടാവുക വള്ളക്ക കെട്ടികെ കൊതുകൊക്കെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എങ്കിലും മഴ കിട്ടേണ്ട സമയത്ത് മഴ കിട്ടണം ഇങ്ങള് ഇന്റെ ഇവിടത്തെ കാര്യങ്ങള് പറയാണെങ്കില് കോഴൽക്കെണറാണ് അതിലെന്നെ വെള്ളം ഒരുപാട് കൊറവാണ് ഞങ്ങള് രണ്ട് വീട്ടുകാരാണ് പിന്നെ ഉപയോഗിക്ക്ണ് അപ്പൊ ഒരു ദിവസം പിന്നെ മൂന്ന് മണിക്കൂറൊക്കെ മോട്ടർ ഇടും
ആ ഞങ്ങടെ ഇവിടേം ഇവിടെ അങ്ങനെ ഇവിടെ കൊഴക്കെണറല്ല സാധാ കെണറാണ് പഷെ നമ്മടെ ഇവിടെ അടുത്തോള്ള രണ്ട് വീട്ട ട്ടുക്കാരും നമ്മടെ വീട്ടിന്നവെള്ളം എടുക്കുന്നെ കാര്യം അവരുടെ വീട്ടില് വെള്ളം കൊറവാ മഴ പെയ്താലും അവറ്ടെ വീട്ടില് അവറെ കെണറല് വെള്ളം കൊറവാ അപ്പം നമ്മളും ഇവിടെ അങ്ങനെയാ ചെയ്യുന്നെ രണ്ടു ഇപ്പം ഞങ്ങളൂടെ കൂട്ടി മൂന്ന് വീട്ടുകാരാ വെള്ളം എടുക്കുന്നെ അപ്പം ഒരു ദേവസം ഓഹ് രണ്ട് തവണയൊക്കെ മോട്ടറിടേണ്ടി വരും അപ്പൊ നമ്മടെ കറണ്ട് ചാർജും കൂട് കറണ്ട് ചാർജ് എരട്ടിയാവും
ആ അതെ ഇവിടെം ആ അത്തന്നെയാ അവസ്ഥ രണ്ട് സമയം പിന്നെ മോട്ടോർ ഇടും ഒരു സമയം ഒന്നര മണി റൂടും അടുത്ത സമയം അതുപോലെ ഒന്ന മണിക്കൂറൂടാണലോ ഇത്ത മൂന്ന് മണിക്കൂറാണ് മൊട്ടറ് ഓടണ്
ആണോ മൂന്ന് ഒന്നര മണിക്കൂറ് വേണോ ഒരു ടാങ്ക് നേറയാൻ
നെറയുലാ ഈ വേനല് ഈ ലാസ്റ്റ് ആയിട്ട് വെള്ളത്തിന് കോയൽ കിണറാണെങ്കി കൂടി ഒരുപാട് താഴ്ചയിലാണ് വെള്ളം കണ്ടിട്ട്ള്ളത്
വാ ന്നല്ലേ നമ്മുക്ക് പത്ത് മിനിറ്റ് മതി പത്ത് മിനിറ്റ് കൊണ്ട് ടാ
ആ പിന്നെ ഞങ്ങളെ മോട്ടറ് ന്ന് പറഞ്ഞ്ട്ടിള്ളെ മറ്റേ ആ കംമ്പ്രസ്സറില്ലേ ആ സാധാ നല്ല സൗണ്ട് കേൾക്കണെ ആ മോട്ട്റാണ് അപ്പോ അത് വെള്ളടി ച്ച് ആയിവരുമ്പത്തന് ഒരുപാട് സമയം എടുക്കുന്നു ന്നതന്നെ നെറയുലാ ഞാന് മോ ട്ട്റൊക്കെ പൊട്ടി തെറിച്ചാലോ വിചാരിച്ച് നിർത്തും ഒന്നര മണിക്കൂറ് വേണം ന്നാലും ഓടോം അങ്ങനെ പിന്നെ രാവിലെ ഒന്നര മണിക്കൂറി കഴിഞ്ഞാല് വൈകുന്നേരം ഒരു നാലര ആഹ് ഇനിയിപ്പോ കൊറച്ച് കഴിഞ്ഞേ ഇടു അങ്ങനെ ഒന്നര മണിക്കൂർ ഇടും അങ്ങ
ഓ അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇപ്പൊ ഡെയിലി മൂന്ന് മണിക്കൂറൊക്കെ വെച്ചിടുന്നത്
അതെ വളരെ ബുദ്ധിമുട്ടാണ് ഉം എന്നാ അങ്ങനെ പോയി കിട്ട്ന്ന്ണ്ട് അതന്നെ വെള്ളം ഇപ്പം മഴ പെയ്ത് നല്ലോണം മഴ പെയ്താ പെട്ടെന്ന് നറയും പതിനഞ്ച് മിനിറ്റോണ്ട് ഞമ്മള ടാങ്ക്ന്നറയും നല്ലോണം മഴ പെയ്ത് ഇപ്പൊഴും ന്നു ആവൂലാ കൊറ്ച്ചക്കെ കർക്കിട മാ നല്ല മഴ പെയ്യ്ണ സമയണ്ടല്ലോ ആ സമയായ പെട്ടന്ന് നറയും അതുവരെ നല്ല ബുദ്ധിമുട്ടാണ് വള്ളം നറഞ്ഞ് കിട്ടാന്. നല്ലോണ്ണം വേനലാവുമ്പഴാണ് ഇത്തറീം സമയം പുടിക്കാ
അതെ ഇനിയിപ്പോ വയങ്കര ഇടിയും മഴയയും ഒക്കെ ആയിരിക്കും. ഇപ്പൊ മഴ ഇടി വല്ല്യാ രീതില് ഇല്ല പക്ഷെ ഇനിയിപ്പോ കൊറച്ച് നാള്ടെ കഴിയുമ്പോ ഇടിയോട് കൂടിയിട്ടുള്ള മഴയേരി ക്കും വരുന്നെ ഇടീം മിന്നലും ഒക്കെയായിരിക്കും സത്യം പറ്ഞ്ഞ എനിക്ക് ഭയങ്കര പേടിയാ ഈ ഇ ഡീ മിന്നലു ഒക്കെ
ആ മിന്നലാണ് നല്ല പേടി
ഊം പിന്നെ ഈ ടീവി ഫ് ഫ്രിഡ്ജ് അങ്ങൻ തെ സാനങ്ങളെല്ലാം അടി ജോ ഈ ഒരു സമയത്ത് നമ്മള് സൂക്ഷിച്ചില്ലാന്നുണ്ടെങ്കില്
ആളഭായും ല്ലാം
ആ ആളപായവും ഉണ്ടാവും കഴിഞ്ഞ ദിവസം തന്നെ എ കേ ട്ട വാർത്തയിൽ കണ്ടായിരുന്നു ഷോക്കേറ്റ് ഒരാള് മരിച്ചതൊക്കെ
ആ അതെ പിന്നെ ഈ മഴ തുടങ്ങിയ സമയത്താ ഇടി മിന്നല് ഓ നാല് കുട്ടികള് മരിച്ചല്ലോ ഒരു ഒരേ സമയം ആ ഇടി വെട്ടിയ സമയത്തേ തൊടങ്ങിയ സമയത്ത് ശ്രദ്ധിക്കണം ഉം ഈ മക്കളൊക്കെ സ്കൂള് വിട്ട് വന്ന് ഒക്കെ ഒന്ന് ഇതായി കിട്ടണോ അരു സമാധാനണ്ടാവൂല
ഇപ്പോൾ ജൂൺ ആയില്ലേ ജൂൺ ആയപ്പോ തൊട്ട് ഇപ്പോ രണ്ടു മാസം വെക്കേഷൻ അല്ലായിര് ന്നോ അതൊക്കെ കഴിഞ്ഞ് പിള്ളോരൊക്കെ സ്കൂളി പോയി തുടങ്ങുമ്പം
ഉ ഉം ഓ ഓവറായാലും പേ പേടിയാണ് തീരെല്ലാതായാലും പേടിയാണ്
ഊം
ഉം
സ്കൂള് ള് ‌ശ്രദ്ധിക്കണം നമ്മളിപ്പോ പുള്ളാരെ സ്കൂളില് പറഞ്ഞു വിട്ടിട്ട് അവരവിടെ സേഫാന്ന് വിചാരിക്കും പക്ഷേ സ് കൂൾലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും നമ്മള് ഏതോ കഴിഞ്ഞ വർഷാന്ന് തോന്നുനു ന്യൂസിലൊക്കെ കണ്ടില്ലേ കുട്ടികള് ഷോക്ക് അടിച്ച് മരി ക്കുന്നതും അങ്ങനെ ഒരു പാട് സ്കൂളും എല്ലാത്തരത്തിലും സേയ്ഫൊന്നു അല്ല എവടാണെങ്കിലും അവരവർ ശ്രദ്ധി ക്കണം
അതെ
പിന്നെ പോയിട്ടില്ലേ പോയിട്ടില്ലല്ലേ
എടേ കേക്കുന്നില്ല
മക്കള് സ്കൂളിൽ പോയില്ലേല്ലേ
പോയി പോയി സ്കൂളിലൊക്കെ പോയിട്ടുണ്ട് ഇപ്പോ വരാൻ സ സ്കൂളിന്ന് വരാൻ സ സമയാവുന്നോള്ളൂ
ആഹ് എന്തെങ്കിലും നാല് മണിക്കുള്ള പലഹാരോ കാര്യങ്ങളൊക്കെ ഒണ്ടാക്കൊ?
ആഹ് പലഹാരം നമ്മള് രാവിലത്തെ രാവിലെ കാപ്പി ഒണ്ടാക്കത്തില്ലേ എന്തെങ്കിലും ദോശാ ഇഡ്ഡലി അങ്ങനെയൊക്കെ അത് തന്നാ വൈകി ട്ടും കഴിക്കുന്നെ അല്ലാതെ പ്രത്യേകിച്ച് വൈകുന്നേരം പ്രത്യേകൊരു പലഹാരോന്നു ഒണ്ടാക്കത്തില്ല ചായയും ഇനി രാവിലെ എന്താണോ കാ പ്പി അതും വൈകിട്ട് കഴിക്കും അവിടെ എങ്ങനാ
ഇവിടെ ചെലപ്പോ അങ്ങനെ കഴി ചെലപ്പോ പിന്നെ ന്തെങ്കിലൊ ണ്ടാക്കും എണ്ണക്കടിയൊക്കെ എപ്പോഴെങ്കിലൊക്കെ ണ്ടാക്കും നല്ല പഴമ്പൊരിയോ ഉണ്യയപ്പോ അങ്ങനെന്തെങ്കിലൊക്കെ ണ്ടാക്കും
ഉം ഇവിടെ ഏത്തപ്പഴം ഏത്തപ്പഴം ഇരുപ്പോണ്ടങ്കിൽ അത് നമ്മള് വല്ലപ്പോഴൊക്കെ പഴമ്പൊരി ഒണ്ടാക്കും
ആഹ്
പിന്നെ ചക്ക വരിക്കച്ചക്ക ണ്ടല്ലോ വരിക്കച്ചക്ക വെച്ച് ചക്കപ്പഴപൊരി ഉണ്ടാക്കും അതായത് നമ്മള് ഏത്തപ്പഴം വെച്ച് എങ്ങനാണോ ഉണ്ടാക്കുന്നെ അതേപോലെന്നെ അതും നല്ല ടേസ്‌റ്റായ് ക്ക് ഈ ഏത്തപ്പഴത്തിന്റെ പഴ പഴമ്പൊരി ക്കാളും ഈ ചക്കെടെ പഴം പൊരിയാ ഇഷ്ടം.
അതേ അതേ മാവില് സെയിം മാവ് ലെന്നെ ഞമ്മള് അത് ചക്ക മുക്കിട്ട് എണ്ണയിലിടാല്ലേ. ആഹ് ആഹ് ആഹ് ആഹ് അഹ് ശരി തുവരെ അങ്ങനെ ഇണ്ടാക്കിട്ടൊന്നുല്ല
ഉംഹ് ഞാനത് ഫോണില് കണ്ടതാ ഒരു അയ്ന്റെ റെസിപ് അങ്ങനെ ചെയ്ത് നോക്കിയതാ ചെയ്തപ്പ കൊള്ളാം നല്ല ടേസ്റ്റ്. എനിക്ക് മറ്റേ പഴപൊരിയേക്കാളും ഇതാ ഇഷ്ടപ്പെട്ടെ
പിന്നെ ചക്ക വെച്ച് ചക്ക അട അങ്ങനെയൊക്കെ ണ്ടാക്കാറുണ്ടോ?
ആഹ് അതൊക്കെ ഇവടെ അമ്മ ഉണ്ടാക്കി തരാറുണ്ട് എനിക്ക് അത് അങ്ങനെ അ ത് അത്ര അറിയില്ല ഉണ്ടാക്കാനായിട്ട് അമ്മ ചക്കെ ചക്ക സീസനായി കഴിഞ്ഞാ പിന്നെ ച ചക്കേട വിഭവങ്ങളാ ചക്കയട ചക്ക അവിയല് അങ്ങനെയെല്ലാം
ചക്ക കൂട്ടാന് അങ്ങനെ ഇണ്ടാക്കൂലേ തോരന്
പിന്നെ വേറെന്തൊക്കെയാ വിശേഷങ്ങള്?
കൊണ്ട് കൊഴപ്പൊന്നുല്ല
ചായ ഒക്കെ ഇട്ടോ? ചായ കുടിച്ചോ?
ഇല്ല കുടിച്ചിട്ടില്ല മക്കളൊക്കെ വന്നിട്ട് ഒരുമിച്ച് കുടി കൊള്ളൂ ഇതാ കൊറച് നാലരക്കആവും എത്തുമ്പത്തിന് അപ്പയേക്ക്‌ ഇണ്ടാക്കും
ഇവിടെ നേരത്തെ ചായ ഇട്ട് വെച്ചിരിക്കും എന്നിട്ട് ആ
അത് വന്ന ഫസ്റ്റ് വേണ്ടിവരൂലോല്ലേ ചായ
ഉം നിങ്ങള് ചായ എങ്ങനെ പൊറത്തു നിന്നാണോ പാല് വാങ്ങുന്നെ അതോ ഏതെങ്കിലും വീടുകളിൽ നിന്നാണോ പാല് വാങ്ങുന്നെ
പൊറത്തുനിന്ന് കടേന്ന് വാങ്ങിക്കന്നേ പാക്കറ്റ് പാൽ വാങ്ങിട്ട് അങ്ങനെ തന്നെ ഇണ്ടാക്കും
നമ്മള് ഇവിടെ തൊട്ടടുത്തൊരു വീ വീടുണ്ട് ണ്ട് ആ വീട്ടിൽ നിന്ന് തന്നെ പാല് വാങ്ങുന്ന അവിടെ പശു ഒക്കെ ഉണ്ട് അവിട്ന്നാ പാല് വങ്ങുന്നെ ഈ കവർ പാൽ വാങ്ങുന്നതിനേക്കാളും നല്ലത് അതാ
വീട്ടിൽ നിന്നും കിട്ടാൻ ഉണ്ടെങ്കിൽ പക്ഷെ അടുത്തൊന്നും അങ്ങനെ കിട്ടാനില്ല അപ്പൊ പിന്നെ പ്ക്കറ്റ് വാങ്ങിട്ട് അങ്ങനെ ഉണ്ടാക്കും അല്ലെങ്കിൽ പിന്നെ പാൽപ്പൊടി വാങ്ങിക്കും എന്നൊക്കെ അങ്ങനെ ഉണ്ടാക്കും
അതെ
മക്കള് എത്രാം ക്ലാസിലാ
ആ എന്റെ അനിയനാ അവന് ഇപ്പം പ്ലസ് വണ്ണിന് പഠിക്കുന്നു
ആ അത ഉം അ വേറെന്താ വിശേഷങ്ങളൊക്കെ
വേറെ പ്രത്യേകിച്ച് വിശേഷംഒന്നൂല്ല നല്ല വിശേഷം മഴയും വെയിലും കെട്ടിനി ഇരിക്കുന്നു പിന്നെ ഇനിയിപ്പം അനിയൻ സ്കൂളിൽ നിന്ന് വരുമ്പം അവന് അവൻ ജിമ്മിൽ പോകുന്നുണ്ട് അവനെ കൊണ്ടാക്കാനൊക്കെ ആയിട്ട് പോണം
ആ അയ്ശരി എന്നാ ഓക്കെന്നാല് ഞാൻ വിളിക്കാം
ആഹ് ശരി